ആ
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്.
സുഖായ്ട്ടിരിക്കുന്നോ?
ആഹ് സുഖയിട്ടിരിക്കുന്നു.
എന്തൊക്കെണ്ട് വിശേഷങ്ങള്?
സുഖായിട്ട് പോന്നു മഴൊന്നുല്ല. ഇന്ന് ഉം ന്നലെ നല്ല മഴാണ് ലെ. ഇവടെ മഴല്ല ഇവിടെന്നലെ ഭയങ്കര മഴായിര്ന്നു.
ആഹ്.
ഉം പിന്ന ന്നലെ പൊർത്ത കറങ്ങാ മക്കക്ക് ഇസ്കൂള്ള് പോവാന അപ്പം തോടങ്ങും മയ മയായിരുന്നു വെയ്കു ന്നേരം രാത്രിവരേ ണ്ടായ്രുന്നു കാറ്റു മഴൊക്കെണ്ടായിരുന്നു.
ഉം
സ്കൂള് തോറക്കാ റുമ്പോ അങ്ങനെണല്ലോ?
മഴക്കാലു അസുഖങ്ങളുടെയും കാലഘട്ടം മഴയാുമ്പോഴ ഈ മഴ സമയത്ത്
ആ അതെ. പിന്നെ മയാമ്പോ മക്കക്ക് പിന്നെ സ്ക്കൂക്ക് പോകാനും ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാക്കും.
ആന്ന് ആന്ന് സാധാരണക്കാർക്ക ഭയങ്കര ബുദ്ധിമുട്ട് ജോലി ഡെയിലി ജോലിക്ക് പോന്നോർക്കൊക്കെ
ആഹ് അതെ ആ സെമയാമ്പോടെ എത്തണല്ലോ. കൊറച്ചരംക്ക ആഹ് വെയ്കാ പറ്റൂലല്ലോ.
അല്ല വൈകുന്നേ അല്ല പിന്നെ പൊറത്ത് ജോലിക്കൊക്കെ പോകുന്നോർക്ക് മഴയത്ത് ജോലി കാണത്തില്ലല്ല്.
ആഹ് അതെ പിന്നെ ഫുഡൊക്കെ ആയ രാത്രിക്കെക്ക്ല്ലേ ഫുഡൊക്കെ റെഡിയാണോ
ഉം ഉച്ചയ്ക്ക് ഉണ്ടാക്ക ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതിരിപ്പുണ്ട് നമ്മള് രാത്രില് എന്താ
കറിക്കെ എന്താ
കറി ഇന്ന് മീൻ കറി വെച്ച്
ആഹ് പിന്നെ നിങ്ങള് എങ്ങനെ മീൻകറി വെക്കാറ്
നമ്മള് തേങ്ങ അരച്ചു വെക്കും മുളകറിയും വെക്കും കൂട്തലും തേങ്ങ അരച്ച് വെക്ക്ന്നെ തേങ്ങയും മുളക്പ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവായും പുളിയും എല്ലാം കൂടിട്ട്
ആഹ് അരക്കലും ഇതൊക്കെ ഒപ്പഴന്നെയാണ് അത് ലാസ്റ്റിക്കാണോ തേങ്ങ അരക്കാറ്
ന്താ
അവസാനാണോ തേങ്ങ അര
അല്ല എല്ലാ കൂടെ ഒന്നിച്ച് മിക്സില്ലങ്ങ് അരക്കും പിന്നെ ചെല സമയ ത്ത് മൊളകും മല്ലിയൊക്കെ ഒന്ന് ഒന്ന് ചൂടാക്കും
ആഹ് വാട്ടി വെക്കും
ആഹ് ഒന്ന് വാട്ടിയിട്ട് ആ പിന്നെ ചെറിയ ഉള്ളി എന്തായാലും ഇടും
ആഹ്
ആഹ് പിന്നെ എല്ലാതെ അങ്ങനെ തേങ്ങ അരച്ചു വെ ഏഹ് എന്താ ആഹ് മീൻകറിയാ ഇഷ്ട്ടം നിങ്ങക്ക് നിങ്ങൾക്ക് മീൻകറി ഇഷ്ട്ടവല്ലേ
ആഹ് മീൻകറി അത്ര അങ്ങട്ട് മക്കളൊന്നും കൂട്ടില്ല ഇബടെ മീന് പൊരിക്കാറാണ് പൊരിക്കാറാണ് ചെയ്യാറ്
ആഹ് പിന്നെ എന്തേലും ഒഴ്ച്ച് കറി വെക്കോ
ആഹ് പിന്നെ മീൻ ക മീൻ പൊരിച്ചതാവുമ്പോ ഓൽ ക്ക് കറി ഒന്നും പാരൂലാ ഓല് ഉപ്പും വെളിച്ചെണ്ണിയാ ഏത് കറി ആയാലും ഉപ്പും വെളിച്ചെണ്ണിം പറ്റൊള്ളൂ
ഓഹ് അന്നേരം നിങ്ങക്കോ നിങ്ങക്ക് പിന്നെ വേറെ മീൻകറി വെക്കത്തില്ലേ
ആഹ് ഇന്ന് പിന്നെ ഇന്നി ഇവിടെ മമ്പയറ് ഉപ്പേരിം മുതിരക്കറിയും മുരിങ്ങ ഞങ്ങള് ഇവടെ ഉൽത്തി ഉലർത്തിന്നാ പറയല് മുര മുരിങ്ങ ഉലത്തിയതും പിന്നെ തൈരും പൊയമീൻ ആഹ് പൊയ മീൻണ്ട് പൊയ ഇവടെ അട്ത്താണ് അപ്പൊ ഇവര് മീൻ പിടിക്കാൻ അങ്ങട്ട് പോവും
ഓഹ്
അങ്ങനെ പൊയ്മീൻ കിട്ടും അഹ് ഇഷ്ട്ടല്ലോലും ഇഷ്ട്ടല്ലാത്തോരൊക്കെ ഇണ്ട്
ഓഹ് പൊഴമീനാന്നെങ്കില് പൊഴമീനെ പൊരിക്കാനല്ലേ നല്ലത്
ആഹ് മക്കക്കൊന്നും പോയമീന് അത്ര ഇഷ്ട്ടല്ല കാര്ണം മുള്ളാവ്മ്പളേ കയ്ക്കും പക്ഷെ മുള്ള് ആയോണ്ട് വേറെ സൈസ് ഒര് മുള്ളാണല്ലോ
ആഹാ ആഹ് അതിനകത്തങ്ങ് ശരിക്കും മുള്ളാണ് ചെറിയ ചെറ ചെറി ചെറിയ മുള്ളാണ് ആഹ്
അത്ര മുള്ള് വെച്ച് തിന്നാലും അയ്ല് മുള്ള് ഇണ്ടാവും അത് കുട്ട്യാളെ വായേല് കുട്ങ്ങിയാലെ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വല്ലാതെ കൊട്ക്കാറില്ല
ആഹ് അതെ
പിന്നെ മീൻ വെല്യതൊക്കെ ആയാല് പിന്നെ അത് അമ്മക്ക് അങ്ങനെ തിന്നാ മുള്ള് അത്രേ കാണു ചെറിയതായ മുള്ള് അമ്മക്കൊന്നും ചെയ്യാൻ കയ്യൂലാ പിന്നെ നെരിച്ച് എണ്ണ ആട്ട് നെരിച്ച് കഴിക്കണം എന്നാ പിന്നെ മുള്ളൊന്നും പെടുല്ല
ഓ നമുക്ക് മീനാണ് പ്രധാന കറി മീൻ എല്ലാ ദിവസവും വേണം അല്ലെങ്കി ഉം നമുക്ക് ഇവിടെ മീൻ കിട്ടുകയും ചെയ്യും
ആഹ് ശരിയാ നിങ്ങളെ ബിരിയാണി മന്തിഒക്കെ ഉണ്ടാക്കോ
ഇല്ല ഇല്ല ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി വല്ല പ്പോഴുംആണ് മന്തി ഒന്നും നമ്മള് മന്തിഒക്കെ വീട്ടില് ഉണ്ടാക്കത്തേ ഇല്ല
ഓർഡർ ആയിരിക്കും
ആഹ് അങ്ങനെ മന്തി അങ്ങനെ വല്ലപ്പോഴും ആണം കഴിക്കും
ആഹ്
ബിരിയാണി വല്ലപ്പോഴുംഒക്കെ ഉണ്ടാക്കും നിങ്ങൾ മന്തി ഉണ്ടാക്കോ വീട്ടി
ആഹ് ഞാൻണ്ടാക്കാറുണ്ട് മൻതി ഉണ്ടാക്ക ഒരു പണിയം ഇല്ല നല്ലസുഖ ഞാൻ പറയാം ബിരിയാണി ആക്കണ നമുക്ക് ഒരു ദിവസത്തെ പണിയാണ് മന്തി ഉണ്ടാക്കാ സാധനം വേണ്ട പിന്നെ എല്ല നല്ലതാണ്
അതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നു അത് ആ ചിക്കൻ എങ്ങനെ കരിച്ച എല്ല എടുക്കുന്നു ഇപ്പെ
പിന്നെ മന്തി മസാലയും പിന്നെ അയ്ക്ക് വേണ്ട ഒ കൊടുത്ത് പിന്നെ കുറച്ച് മേഗി കട്ടാ ഇടും ഒക്കെ കുത്തി മേങ്ങ കട്ടന് കുറച്ച് ഓയിൽ പിന്നെ നല്ലീരം നല്ലീരി ഇടും ഒക്കെെ നല്ലീരു നല്ല വേ വേണം അതിന്റെ
കുക്കറി
കുക്കറിലല്ല അത് പിന്നെ അതൊക്കെ ഇട്ട് പിന്നെ അയ്ക്ക് ഏലക്കായ ഏലപ്പൂ പിന്നെ പൂവ് പട്ടക്കെ ഇട്ടാണ്ട് നല്ലവണ്ണം കൊയ്ച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടാണ്ട് ഉപ്പ് മ മാഗില് തന്ന ഉണ്ടാവുമല്ലോ അത് നല്ലവണ് മസ ലൊക്കെ ചെയ്ത് പിന്നെ ഇതാക്കി വെക്കും കുറച്ച നേരം പിന്നെ എണ്ണ ഇണ്ടാക്കിയാണ്ട് പിന്നെ കുഴച്ച്ങ്ങ് വെക്കും
ആഹ്
ന്തൊക്കെടുട്ടോ എന്താ പറയാ സവാള വെളുത്തുള്ളി ഇതൊ കെട്ടാണ്ട് ആ ഇഞ്ചി വെളളുത്തുളളി ഇട്ടാണ്ട് ആ പേസ്റ്റ് ആക്കിയാണ്ട് കുതാക്കണ്ട് അക്കൊ കഴിച്ചാണ്ട് അഴ വെക്കും ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് സൺഫ്ലവർ ഓയില് നമ്മള് നല്ലവണ്ണം ചൂടാക്കിയിട്ട് നല്ലോണം വേവിച്ച വേവിച്ച കുറച്ച പൊരി പൊരിക്കുന്ന മാതിരി ആക്കിയായിട്ട് അങ്ങനെ വെക്കുക എന്നിട്ട് ഈ ചോറ് ഇട്ടിട്ട് ചോറ് തളപ്പിച്ച് ഊറ്റിട്ട് ഈ ചോറ് ഊറ്റി വെക്ക ഊറ്റി വെച്ചിട്ട് ഇതിന് മുകളിൽ പിന്നെ അത് ഊറ്റ വെച്ചിട്ട് ആ എടുത്ത് വെച്ച കോയി ചിക്കന് അവിടെ വെച്ചിട്ട് ആ ചോറിന്റെ അടിയിൽ ഇടുക ഇട്ടിട്ട് നമ്മുടെ കണേൽ എന്തൊക്കെ വെച്ച് ഇണ്ടാക്കി വെച്ചാല് മന്തിമസമാല നമ്മൾ ആദ്യം ഇട്ടല്ലോ ആ അത ഇപ്പം ഇതിനെ കാണനും കാണലുംക്കെയാട്ട് നമ്മുടെ മുകളില് വെച്ച് നല്ലോണ്ണം മൂടി വെക്കുക എന്നിട്ട് കുറച്ച് പിന്നെ കണേല എടുത്ത കരീന്റെ ഇത് എടുത്തിട്ട് ആ സൺഫ്ലവർ ഓയിൽന്റെ ഇത് കൊർച്ചയ്ക്കും പിന്നെ ഒഴിക്കാ ആഹ് കരി
ക്കൊഴിക്ക ആഹ്
ആഹ് ഇന്നട്ട് അഹ് മൂടിവെക്ക അപ്പൊ അയ്ന്റെ മണം ആ ഒര് പൊകേന്റെ ഒരു മണണ്ടാവൊല്ലോ അതും കിട്ടും ആഹ് അപ്പ നല്ലൊരു ടേസ്റ്റാ ന്നട്ട് നല്ലപോലെ എള ക്ക ഞമ്മളഹ് പൊ പൊരിച്ച് വെച്ചതാണല്ലോ ചിക്കനാണല്ലോ അത് വേകാം പണില്ല ചോറും വെന്തതല്ലേ അത് കൊർച്ചെ കയ്യുമ്പോത്തിന് അഹ് റെഡിയാവും
ഉം അങ്ങനേണ് അല്ല അന്നേരേ നമ്മൾ കടെ നിങ്ങള് തന്നെ ഈ ആ വല്ല്യതായിട്ട് പീസായിട്ട് കട്ട ട്ടെയ്യോ അതോ കടേല് അങ്ങനെ കട്ട് ചെയ്ത് തരാൻ പറയോ.
ആഹ് കടേന്ന് നമ്മളെ ചിക്കന് മന്തിക്കാന്ന് പർഞ്ഞാ മതി. അപ്പൊ ഓല് ആ അതേ വെട്ടിള്ളൊരു ആഹ് ഒര് വെട്ടി ഇണ്ടാക്കിത്തെരും. അയ്ന്റെ തോല് ആഹ് അയ്ന്റെ ഇതൊന്നും കളയാതെ.
ആഹ് ഹ് ആഹ് ഇന്നട്ട് ആഹ് ഇന്നട്ട് പിന്നെ എള്പ്പ പ്പവാ ആഹ് അന്നേരം എള്പ്പവാന്നല്ലേ ആഹ് ആഹ്
ഒരു പണിയില്ല കൊർച്ചൊക്കെ സാധനം കൊർച്ച് മതി.
ആഹ് സാധനം പക്ഷെ നമ്മള് കടേന്നൊക്കെ മേടിക്കുന്ന ഭയങ്കര റേറ്റ് ആണല്ലോ.
റെയ്റ്റാണ് പിന്നെ അഹ് ഇത് ഞമ്മക്ക് എത്രിം നമ്മുക്ക് കഴിക്കാം നമ്മളെ വീട്ട്ല്ണ്ടാക്കിയാല് മറ്റേ എത്രെന്നില്ലെ ഒന്നൊക്ക എത്രിം കഴിക്കാൻ കഴിയില്ലല്ലോ. ഒര് കണക്ക് ഇണ്ടാവൊല്ലോ പര്തി
ആഹ്.
ഉം.
ആഹ് ന്നാ ഇഞ് ഒരൂസം ഞാ ഇതേമാര്ക്കൊന്ന് നോക്ക
നമ്മള് വെച്ച് പഠിച്ചനം ഞാനും അങ്ങനെ വെക്കാ നൊരുസം ഞാന് ഇതേപോലെ വെക്കല് പഠിച്ചു അന്ന് ഞാ ഞാന് ഇപ്പൊ ഇങ്ങനെ വെക്കാറില്ല ഞാ ഇന്റെ മൂത്തച്ചി ത്താത്ത വെക്കാറ് പെരുന്നാളായാലും പരിപാടിആയാലൊക്കെ അവര് വെ ക്കും അപ്പഞമ്മള് അങ്ങനെ കാണും. ഇങ്ങനെ കണ്ടാണ്ട് ഇങ്ങനെ അപ്പ ഇത്ര പണിയൊള്ളൂ ഇത്ഇണ്ടാക്കാന് ങ്ങള് വിചാരിച്ച പണി ഒന്നുല്ലാന്നൊക്കെ പറയും ഇഞ്ഞോട്
ങ്ങ്ആഹ്
അപ്പ പിന്നെ ഞമ്മളൊന്ന് പഠിച്ചു പിന്നെ ബിരിയാണി പിന്നെ ന്നെ ഞാവെക്കാറ് ഇണ്ടായ്ര്ന്നു
ആഹ് ബിരിയാണി നമ്മള് വെക്ക്യാറുണ്ട് കുക്കർ കുക്കറിർലും വെക്കും അല്ലാതെ ഓപ്പൺ ആയിട്ടും വെക്കും.
ആഹ് കുക്കർല് ഞമ്മൾ അയ്ന് അങ്ങനെ വെക്കാറില്ല. ഞാൻപ്പ ഇന്നലെ ഒന്ന് കുക്കർല് നെയ്ച്ചോറ് വെച്ചു അത്ങ്ങട്ട് കുക്കർല് വെക്ക്ണെ ഇൻക്ക് ഇഷ്ടേല്ല പക്ഷെ. ക്കുക്കർല് നമ്മള് സ് സമയം സാഹചര്യത്തിൽ നമ്മള് വെക്കൊല്ലോ.
അല്ല അയ്‌ന്റെ കറക്റ്റ് വെള്ളവൊക്കെയാന്നേ പ്രശ്ന ഇല്ലല്ലേ.
ആഹ് പ്രശ്നല്ല പക്ഷെ. ആ കുക്കർല് എന്നും വെ എല്ലാസം വെക്കാണെങ്കിലും അഹ് മറ്റേ പ്രഷർ കുക്കറ് മറ്റേഹ് വെല്ല്യെ അഹ് നല്ല കുക്കറാണെയ് ഇസി കുക്ക്ന്റെപ്പം കിട്ട്ണ കുക്കറാ എന്താണ് അ അറിയില്ല അയ്ല് വെച്ച്ട്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ച്ട്ട് പിന്നെ വെ വെന്താണ്ട് ഇങ്ങട്ട് ക ട്ടാവാ ഏഹ് പിന്നെ ഇന്നലെ വെ തും കട്ടായി ന്നട്ട് ഞാൻ പറയും ഇഞ് ഞാൻ കുക്കർല് വെക്കൂലാന്ന് പറയും
ആഹ് വിസില് വരത്തില്ലേ എങ്ങനെ വിസില് വരത്തില്ലേ.
വിസില് വരും നല്ല ഇതാണ് നല്ല വേറെ സെയ്സ ഒരുതാണ് പോറത്ത്ക്ക് ഒട്ടും പോവാത്ത സെയ്‌സ്.
ഓഹ് നല്ല നല്ല പവർഫുള്ളായിട്ട് നല്ല പ്രശറ് അങ്ങനെ നിൽക്കും അഹ് ആഹാ.
നല്ല പവ ഫുള്ള ഇസി കുക്കിന്റപ്പം കിട്ടിയതായിര്ന്നു
അഹ് ഹ ഹ ആഹ് പുതിയ കുക്കറൊക്കെ ആകുമ്പോ അങ്ങനെ അന്നേരം. തീ തീ എന്നിട്ട് ഇതില് കൊറച് വെച്ചാൽ മതി.
അതെ ഒരു ഒരു വിസ് രണ്ട് വിസ് വന്നിട്ടുള്ളായിരുന്നു. കാരണം ഞാന് നമ്മടെ കുക്കറില് മൂന്ന് വിസില് എങ്ങാനായാലും. അയാലൊന്നും പറ്റാറില്ലായിരുന്നു ഇത്
അല്ല മൂന്ന് വിസിലൊക്കെ ആവുമ്പോഴത്തേനെ അരി അങ്ങ് വെന്ത്‌ അരി അങ്ങ് വെന്തു പോവത്തില്ലേ ബിരിയാണി അരിയൊക്കെ ആവുമ്പ പെട്ടെന്ന് വേവുന്നില്ലേ ഞാനൊക്കെ ഒരു വിസിലെ അടുപ്പിക്കു
അത്ശരി ആഹ് ഞാൻ രണ്ട് വിസിലടിച്ച് അതായിരിക്കും പ്രശ്‌നം വന്ന്
ആഹ് ഒറ്റ വിസല അരിക്കൊന്ന് ബിരിയാണി അരിക്ക് ഒട്ടും വേവില്ലല്ലേ അത് തെളച്ച്കഴിഞ്ഞാ വേവും ഒറ്റ വിസില് തന്നെ അതങ് വെന്തോള്ളൂ
രണ്ട് വിസിലൊക്കെ ആവുമ്പഴത്തേനും അത് കഞ്ഞി ആയി പോവും
ആഹ് കഞ്ഞിയായി പോവലിണ്ട് പിന്നെ
ആഹ് അതാ എന്ന ഞാനും വെ ക്കും പക്ഷെ ഇഷ്ടാണ് എല്ലാർക്കും ഒറ്റ വിസിൽ വരുമ്പഴേ ആഹ് വിസിലങ്ങോട്ട് കുണുങ്ങി വരുമ്പോഴേങ്ങ് നിത്തിയാലും ഓക്കെയാണ് ആഹ് അടിക്കാതെ ആഹ് പ്രഷർ അങ്ങനെ നിക്കുവല്ലേ
ഉം ഒറ്റ വിസിലെ അടിക്കു
ന്ന ശരിട്ടാ.
ഓഹ് ശരി ഓക്കെ